ഹപ്
ആ
എക്‌സാമോ
ഹലോ ക്കുന്നുണ്ട് കേൾക്കാവോ
എന്താ ആ കേൾക്കുന്നുണ്ട് ആ സുഖം എന്താ കാട്ട്ണേ
ഭക്ഷണൊക്കെ കഴിച്ചോ
ആ കഴിച്ചു
ആ ഇന്നെന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ല പാവക്ക ഉപ്പേരി വെച്ചത് പിന്നെ ചാറ് വെച്ചിട്ട്ണ്ടാ
ആണോ ആ പാവയ്ക്ക എങ്ങനെ ഉപ്പേരി വെക്കോ മറ്റേ തേങ്ങയൊക്കെ ഇട്ടിട്ടാണോ അതോ വാട്ടിയെടുക്കോ എണ്ണയിൽ വാട്ടി
ഇല്ല തേങ്ങയൊന്നും ഇട്ടിട്ട് എണ്ണയി തന്നെ എണ്ണ തന്നെ വാട്ടി എടുത്തതാ തേങ്ങയൊന്നും ഇട്ടില്ല എന്നാലും ചെറുതായിട്ട് തേ ങ്ങ ഇട്ടാലും കയ്പ്പ് ഉണ്ടോന്ന് അറിയില്ല പക്ഷെ തേങ്ങ ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടില്ല തേങ്ങയില്ലാണ്ട്‌ തന്നെയേ വെച്ചിട്ടുള്ളു
തേങ്ങയിട്ടുണ്ടേൽ സാധാരണ കയ്പ് ഭയങ്കര കുറവായിരിക്കും അപ്പ എണ്ണയിലിട്ടുണ്ടേൽ കൈയ്പ്പുണ്ടാവുമോന്ന് എനിക്കറിയത്തില്ല നമ്മള് തേങ്ങ ഇട്ടിട്ടാണേ സാധാരണ വെക്കാ
എണ്ണയിട്ട് നല്ല വതക്കും ആ നല്ലവണ്ണം വത നല്ലവണം വതക്കിട്ട് ഇത് വെക്കാം വെള്ളം ഒഴിച്ചിട്ട് കൊറച്ച് നേരം ഒരു ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ വേകും വേറെ എന്താ അവിടെ എന്താ
ഇവിടെ ഇന്നെന്താ വെച്ചത് ഇന്ന്
ആ ഉം
സോയാബീൻ ഇന്ന് വെച്ചു
ഉം
സോയാബീൻ ആ കറി വെച്ചു അതേപോലെ തന്നെ
അതെ
ഉം
ആ എനിക്ക് സ്കൂള് നാലാം തീതിയാണ്
ആഹ് നാലാം തീയതി, നാലാം തീയതി വരെ ഇണ്ടല്ലേ. കേരളത്തിൽ ഇന്ന് തൊറന്നു. ഉം കേരളത്തിലെല്ലാ പിള്ളേരും സ്കൂ സ്കൂളി പോയി ഇന്ന് ഉച്ച
ഇവിടെ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ചെറിയ ക്ലാസ് മാത്രം വൈകിട്ടാണെന്ന് തോന്നുന്നു എൽ കെ ജി യു കെ ജി മാ എത്ര വഴകിട്ടാണ് തോന്നുന്നു
ആഹ് ആഹ്
എൾക്കെ ജി യുകെജി ചെയ ജ
പിന്നെ വേറെൻ ഉമ്മ ഏഹ് അമ്മായിയമ്മക്കെ- ന്ത്യെ?
അവരൊക്കെ കഴിച്ചിട്ട് കിടക്കുക ഹ് ഹ് എന്താ?
ഉച്ചയുറക്കവാ
അതെ
ഉച്ചയ്ക്ക് കെടന്നിട്ട് ഒറങ്ങോ?
ഉറങ്ങി ഇല വെറുതെ കിടക്കൂ
ആഹ് ഉച്ചയ്ക്ക് പിന്നെ വേറെൊന്ത് ചെയ്യാനല്ലേ ഈ വെയില
അതെ ഇനി ചെറുതായിട്ട് ഇവിടെ മഴ പെയ്തു ചെറുതായിട്ട് പെയ്തോ മാറ്റി അത്ര ആ ആ
മഴ പെയ്താ പിന്നെ ഒന്ന് തണുത്തോളൂ ല്ല എല്ലാം
പക്ഷെ ഇന്നലെയാണ് നല്ല വെയിലായിരുന്നു.
അയിന്ദ ലെ ഇവിടെയായിരുന്നു മഴ. ഇന്നത്തെ ഇവിടത്തെ മഴ അങ്ങോട്ടേക്ക് വന്നതായിരിക്കും വേണെങ്കില് ആഹ് ഇന്നലെ ഇവിടെ രാത്രിക്ക്, ആഹ് രാത്രിരിക്കില്ല. ഉച് ഏഹ് മിനങ്ങാന്ന് രാത്രിക്കും ഇന്നലെ വൈകുന്നേരും നല്ല മഴയായിരുന്നു.
ഇവിടെപ്പ ഇന്ന കൊറച്ച് ചാറി ട്ടുണ്ടായിരുന്നു കുഴപ്പില്ല അത്ര വെയിലൊന്നും അടിക്കുന്നില്ല
ഇന്ന് ഇവിടെ നല്ല വെയിലാ ഇന്നലത്തെ മഴയുടെ പകരം തോന്നുന്നു ഇന്ന് നല്ല വെയിൽ വന്നിട്ടുണ്ട്
ഏ ചായൊക്കെ ഇനി കുടിക്കാൻ നേരമായാ?
ചായ മൂന്ന മണി ആയില്ലല്ലേ സമയം എന്തായി ഓ നാലര ആയി ഇത്ര പെട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പോ ചായയൊക്കെ പോയണ്ട ആഹ ചായ പിന്നെ പിന്നെ ഞാനങ്ങനെ കുളിക്കാറില്ല എന്നാലും ആ നോക്കട്ടെ ചെലപ്പോ പോയി കുളിക്കണം സത്യം പറഞ്ഞിട്ട് ഒറക്ക ഒറക്കം വരുന്നത് കളയാൻ വേണ്ടീട്ട് വല്ല ചായേം പോയി കുടിക്കണോ
ഉം
ചായക്കെന്താ കടിവല്ലോം ഉണ്ടാക്കിയോ
ഇല്ല ഇണ്ടാക്കിട്ടില്ല ഇനി ഇണ്ടാക്കണം
ഉം എന്താ ഉണ്ടാക്കുക
മണിയാവും അഞ്ചുമണി അഞ്ചര ഒക്കെ ആവും ഭക്ഷണം കഴി ചിത് ഇപ്പളാണ് ഒരു മൂന്നു മണിക്ക്
ഇന്നെന്താ വൈകി പോയോ
ആഹ് വയികിയില്ല ഇട ഇവിടെ അങ്ങനെയാണ് നേരത്തിലേക്കെ എല്ലാം വെക്കും പക്ഷെ കഴിക്കുന്നത് മാ നേരംമ്പഴും
ആണോ ആ അപ്പൊ നിങ്ങള് വീട്ടിൽ തമിഴാണോ സംസാരിക്ക്യ
ആ ഞാന് അമ്മായിമ്മ എന്റെ വീട്ടി സംസാരിക്കുമ്പോ മലയാളത്തി അവിടെ എന്റെ വീട്ടി പറയും
അവിടെയോ തമിഴില് പറയും
ഉം
അപ്പൊ കുട്ടിക്ക് മലയാളം അറിയോ
അവനിക്ക് മലയാളോം അറിയും തമിഴും അറിയും രണ്ടും മിക്സിങ്ങാണ് ഇപ്പൊ കൂടുതലും തമിഴാണ് അവൻ പറയുന്നത് കാരണം മൂന്നു പേരും തിമിഴ് പറയുമ്പോ ഹസ്ബന്റും തമിഴ് പറയും പിന്ന വാപ് അമ്മയും ഇവിടെ തമിഴ് പറയും. പിന്നെ ഞാൻ മാത്രമല്ലേ മലയാളത്തിൽ സംസാരി അതുകൊണ്ട്
സത്യത്തിലീ ഹസ്ബന്റെ വീട്ടുകാര് ഹസ്ബന്റെ വീട്ടുകാര് തമിഴന്മാരാണോ? അതോ അവര് അങ്ങോട്ടേക്ക് പോയതാണോ? അതെങ്ങനെയാ
തമിഴൻ, തമിഴന്മാരാണ്.
തമിഴ്മാരാണോ അവ മ് ഞാൻ വിചാരിച്ചു ഇപ്പങ്ങാനും ഓഹോ അതെങ്ങനെ കണക്റ്റ്
അത് ഇവ്ടെ ന ഒരാളിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചിട്ട് അവരായി കൊണ്ടുവന്നാണ് നല്ലവരാണ് കൊഴപ്പൂല്ല കണ്ടം കൃഷിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ
അങ്ങനെ ഓക്കെ റെക്കമെന്റേഷൻ ആണല്ലേ
നമ്മക്ക് എനി ക്കൊന്ന് ഇഷ്ടായിരുന്നില്ല പക്ഷേ തമിഴ്നാട് പറയുമ്പോൾ ഒരു പേടി തന്നെയല്ലേ
തമിഴ്നാട്ന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം അല്ലെ നമ്മുടെ കേരള
ഉം അതെ ഞാന് എങ്ങനെയൊക്കെയോ എന്റെ ഉമ്മാക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് എന്റെ അത്താ പറഞ്ഞു എൻ്റെ വാപ്പ പറഞ്ഞു കൊഴപ്പൊന്നില്ല നല്ല ഫാമി ഫാമിലിയാണ് പറഞ്ഞുനൊക്കെ പറഞ്ഞപ്പൊ അങ്ങനെ എറക്ക മിററെ
അതെ അവിടെ പിന്നെ ഫാമിലി അല്ലേ നോക്കുന്നെ
അതിനെകാട്ടിലും ടിസ്റ്റ് അതാ ഫസ്റ്റ് കാണാൻ വന്ന് ആറു മാസം കഴിച്ചിട്ട് വീണ്ടും വന്നതാണ്
ആണോ
ആഹ് ഫസ്റ്റ് കാണാൻ വന്നു സ്റ്റോപ്പ് ചെയ്തു നാൻ കൊറച്ച് ഹൈറ്റ് റ്റില്ല ഹൈറ്റ് കമ്മിയാണേ അതോണ്ട് അതുകൊണ്ട് ഒരു ഹൈറ്റ് പോരാവട്ട് അവിടെനിന്നു സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം പിന്നീട് ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ കാണാൻവന്നു തങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ കല്യാണം ങ്ങളും
അത് കൊള്ളാം ആ
നങ്ങളും വിചാരിച്ചില്ല അവര് തന്നെ വരുവെന്ന്
ആഹാ സത്യം പറഞ്ഞാഎന്റെ തലവിധി തലയിലെഴുത്ത് അങ്ങനെ യായിരുന്നുന്നല്ലേ തമിഴ്നാ
ഇന്ന് വരായിട്ട് വന്നിട്ടില്ല ഇതാണ് ആദ്യമായിട്ട് വന്നിക്കുന്നത് ഇങ്ങനെ
ഉം ഹും അപ്പൊ പുള്ളിക്ക് നല്ല ഹൈറ്റ് ഉണ്ടോ എങ്ങനെയാ
ആ അവര് ഹൈറ്റുണ്ട് ഉ ഉം അവിടെ എന്താ അവിടെ ആരൊക്കെയിണ്ട്
ഇവിടെ ഞാനുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ചെറിയ കുട്ടിയിണ്ട് ചെറിയ കുട്ടിയാണ് മ്മ് അങ്ങനെ പിന്നെ അമ്മായിമ്മ അവരക്കെ തറവാട്ടിലാണ്
വേറെ ഇരിക്കണം ശരി പെൺകുട്ടിയാ
ആ പെൺകുട്ടി
കുട്ടീൻ്റെ പേര്
ഇസാ
ഉം ഉം
ഇസാ പിന്നെ വേറെ എന്തെക്കെ ഉണ്ട്
വേറെന്ത് ഇങ്ങനെ വെറുതെയിരിക്കായിരുന്നു മുണ്ടാണ്ടിരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ നോക്കിള്ള ഞാനിപ്പ ടെയ്‌ലറാ ടെയ്ൽ ടെയ്‌ലർ തെയ്ക്കണം ന്നാഗ്രഹുണ്ട് അയിന് പഠി പോവാന്ന്ണ്ട് കൊറച്ചൊക്കെ കൊറച്ചൊക്കെറിയാം ഇനി വെട്ടാനറിയില്ല വെട്ടിത്തയ്ക്കാനറിയില്ല അതൊന്ന് ചെയ്യാ വർട്ട് നോക്കിക്കൊണ്ടിരിക്കാം
അത് നോക്കിട്ടുണ്ടെങ്കി സ്വന്തായിട്ട് കടയൊക്കെ നോക്കാലോ അല്ലെ
മ്മ്
സ്വന്തായിട്ട് വല്ല റോഡിന്റെ സൈഡിലേക്കൊക്കെ വന്നിട്ടല്ലേ ഹസ്ബന്റോക്കെങ്ങനെ സപ്പോർട്ടീവാണോ
ആ കൊഴപ്പൊന്നുല്ല അ പൊയ്‌ക്കൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനെല് വെക്കേഷനില് പോയതാണ് വീട്ട് ജി അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറന്ട്ട് പിന്നെ ഇന്ന്
എന്തായാലും ഒന്നല്ലേ അത് റെഡിയാക്കിട്ടിട്ടുണ്ടെങ്കി പിന്നങ്ങനെ നോ മതിയല്ലോ മ്മ് അവിടടുത്തൊക് ക്കെങ്ങനേ വല്ല ടൈലോസൊക്കെ ഉണ്ടോ
ഓ ഇണ്ട് എൻ്റെ അമ്മായിപ്പൻ്റെ അവരടെ ഫാമിലിയിലൊ ഒരാളെണ്ട്
ആഹാ
ഫാഷൻ ഡിസൈൻ പഠിച്ചാണ് ഒരു
ആ ആ ഹാ ഹാ ആ ഹസ്ബന്റിന്റെ ആണോ
ആ ഹസ്ബന്റിന്റെ ഫാമിലി
ആഹാ എന്തൊക്കെയായാലും അല്ലെ ആ ജോലിയൊക്കെ നമുക്ക് ഉള്ളത് വളരെ നല്ലതാണല്ലേ പിന്നെ സമയം അല്ലെ വെറുതെ ഇരിക്കേണ്ട വരും അന്നേക്കട്ടെ എന്തോ എത്ര കൊണ്ടും എന്തുകൊണ്ടും നല്ലതാണ് എന്തെങ്കിലുമ ഒക്കെ പഠിച്ചാലോതൊക്കെ നോക്ക കുട്ടികളൊക്കെ ആയാലും പിന്നെ അങ്ങോട്ട് ക്ലാസ് പോവല്ലോ
ഉം
കുട്ടികള് ക്ലാസി പോയിണ്ട പിന്നെ നമ്മള് വെറുതെ ഇരിക്കേണ്ടി വരും അല്ലേ
അതെ അതെ അതുകൊണ്ട് തന്നെയാ നോക്കണംന്നു പറഞ്ഞിട്ടിരിക്കണത്
ഉം
അവൻ സ്കൂളി പോയ പിന്നെ വീട്ടു പണി കഴിഞ്ഞാ പിന്നെ വെറുതെ തന്നെയല്ലേ ഇരിക്കല്
ആഹ പിന്നെ അതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ഉം അതെ നമുക്ക് ഒന്ന് റീചാർജ് ചെയ്യണെ ഇല്ല ലെ എല്ലാത്തിനും ഹസ്ബന്റ്നോട് പറ ചോദിക്കേണ്ട ആവശ്യില്ലല്ലോ
നിങ്ങള് എന്തെങ്കിലും നോക്കുന്നുണ്ടോ
ഞാനും നോക്കുന്നണ്ട്
ഇം
എന്തെങ്കിലും ഒക്കെ കിട്ടീണ്ട പോണം എനിക്ക്ന്നെ ടൈലറിങ് അതിലൊന്നും വലിയ ത ഇതില്ല സ്കില്ലില്ല
ആഹ
അതാണ് ടൈലറിങ്ങ ഒക്കെ എനിക്ക അറിയത്തില്ല പഠിച്ചിട്ടുണ്ട കിട്ടുമായിരിക്കും അറിയത്തില്ല വേറെ വല്ല കടയിലൊക്കെ നോക്കണം
ഉം
എത്ര വയസ്സുണ്ട് നിങ്ങക്ക്
ഇരുപത്തിയേഴ്
ഇരുവത്തിഎഴാ ആഹ ആഹ ഓക്കെ ഓക്കെ
നിങ്ങക്കോ
ഞങ്ങള് ഇരുപത്തെട്ട്
ഉം
ഓഹ എന്ത്രരു വെയിൽഅലെ
അതെ. ഇവിടെ അത്ര വെയിലൊന്നുല്ലാ കൊഴപ്പൊന്നുല്ല്യാ
ആണോ എങ്ങനെയാ ഇനി ഫുഡ് ഒക്കെ എങ്ങനെയ ഇണ്ടാക്കുക രാത്രിക്കത്തെ
ഇ രാത്രി ദോശ ദോശയായിരിക്കും
രാത്രി വെറും ദോശ മാത്രം ഉണ്ടാക്കും
ദോശാട്ടിൽ ആഹ് ദോശ ചട്ട്ണി അരക്കും. പിന്നെ എപ്പളു വടെ അയ്ന് ചട്ട് ട്നി ആവശ്യാണ്. ചട്നി തന്നെ കഴിക്കുള്ളൂ മെയിനായിട്ട്.
ആഹാ
നോ ഇവിടെ നാഷ്ട ഒര്
ശരി.